ആഹ്
ഹലോ
ആഹ് കേക്കാവോ? ഹലോ
കേക്കുന്നില്ലാ?
കേൾക്കാൻ പറ്റുന്നില്ലെ?
ഉണ്ട് ഉണ്ട് ഉണ്ട്ണ്ട് ആഹ് കേൾക്കാൻ പറ്റും
കേൾക്കാൻ പറ്റും എന്തോണ്ട് വിശേഷം പിന്നെ?
എന്ത് വിശേഷം സു സുഖായിട്ട് പോകുന്നു മഴ അങ്ങോട്ട് മഴ മഴ ഇല്ല ഇന്ന് ഇപ്പം മഴയൊന്നും ഇല്ല നല്ല വെയിലായിരുന്നു
ആഹ് ഇവ്ടെ ഭയങ്കര മഴ
അതെ ലെ
രാവിലെ ഒക്കെ നല്ല വെയിലായിരുന്നു വൈകിട്ട് ആയപ്പോത്തങ്ങിനും ഭയങ്കര മഴെം ഇപ്പ തോന്നതെ ഒള്ളു ആഹ് ജോലി ചെയ്യുന്നുണ്ടോ? അതോ ഹൗസ് വൈഫ് ആണോ?
ഇപ്പം ജോലിക്ക് പോകുന്നില്ല ആദ്യം ജോലിക്ക് പോയി കൊണ്ട് ഇരുന്നതായിരുന്നു ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുവായിരുന്നു ടീച്ചർ ആയിരുന്നു
ടീച്ചർ
ഉം ചെറിയ തൊണ്ടക്ക് ചെറിയ പ്രശ്നം വന്നു മക്കൾ രണ്ടാൾ രണ്ട് പേര് ഇണ്ട് രണ്ട് രണ്ട് മക്കളുണ്ട്
മോനാ മോളോ?
മോനും മോളും ഒണ്ട് മോള് മൂത്തത് ആറാം ക്ലാസ്സി പഠിക്കുന്നു
ആഹ്
മോള് മോൻ രണ്ടാം ക്ലാസ്സി പഠിക്കുന്നു
ടീച്ചറ് പഠിപ്പിക്കുന്നിടത്ത് തന്നെയാന്നോ അതോ
അല്ല ഞാനിപ്പ പോകുന്നു ഞാൻ പഠിപ്പിച്ച സ്കൂളിലാണ് ഇവര് പഠിച്ചോണ്ടിരുന്നത്
അ
ഇനിപ്പോ പോ കുന്നില്ല
എന്ത്പറ്റി
എന്റെ തൊണ്ടില് ചെറിയ വയറസ് വന്നിട്ട് എന്റെ തൊണ്ടില്
അത് സർജറി ചെയ്യാൻ പറ്റ ത്തില്ലേ
അത് കൊണ്ട് പിന്നെ ചെയ്താല് വീണ്ടും വരുവ
വരും ഹസ്ബൻഡിന് വർക്കെയ്യുവന്നോ അതോ
ഉം ചെറിയ ഡ്രൈവറാ
ആഹ് അഹ് അഹ്
വണ്ടി ഓടിക്കാ എന്താ ചെയ്യുന്നേ എന്തെങ്കിലും ജോലി
ജോലി ഒന്നുല്ല ഹൗസ് വൈഫാ
അവിടെ ആരെക്കെ ണ്ട് വീട്ടിലരെക്കെണ്ട് ഉ
വീട്ടി ഞാനും മക്കളു ഒള്ളൂ ഹസ്ബൻഡ് തമിഴ്നാട്ടിലാണ് വർക്കെയ്യുന്നത്
ആ
അവർക്ക് ഈ കർട്ടന്റെ ഒക്കെ വർക്കാ ആഹ് അവര് തമിഴ്നാട്ടില ഉം മക്കളും ഞാനുവേ ഒള്ളൂ മോൻ പ്ലസ് ടുവിന് പഠിക്കിന്നു മോള് നയൻ ത്തില് പഠിക് മോൻ പ്ലസ് ടുവിന് പഠിക്കുന്നു മോള് നയന്തില്
അതെല്ലേ ആഹ് വെല്യ മകളാ വല്യ കുട്ടികളാ
വെല്യ മക്കളാ വല്യ കുട്ടികളാ
ആഹ് ഭക്ഷണം ഒക്കെ കഴിഞ്ഞോ?
എഹ് ഇ പതിനെ ഇല്ലല്ല പതിനെട്ട് വയസ്സി കല്യാണം കഴിഞ്ഞു
ആഹ് നമ്മടെ ഈ കാസ്റ്റില് എന്നു വെച്ചാ അപ്പൊ കൊഴപ്പൊന്നും ഇല്ലന്ന് പറഞ്ഞ പഠി ക്കാൻ പറ്റില്ല ആഹ് ഒരു വെഷമം ഒണ്ട് ഭയങ്കര വിഷമോണ്ട്
അതെല്ലേ
ആഹ് പഠിക്കേണ്ട പ്രായത്തി പിടിച്ച് കല്യാണം കഴിച്ചില്ലേ
ആഹ് ആഹ്
ന്നു വെച്ചാ ഇപ്പ ഇപ്പളെന്നു പറഞ്ഞാ നമ്മള് ഒരാവിശ്യത്തിനല്ല അവരെടുത്ത് ചോദിക്കുമ്പോ അതിന്റെ ഒരു ബുദ്ധ് ദ്ധിമുട്ടുണ്ട്.
ആഹ്
ആഹ് ആഹ്
നമുക്ക് ജോലി ജോലി എന്തെങ്കിലു ജോലിക്ക് ശ്രമിക്കുന്നുണ്ടാര്ന്നോ
മ ശ്രമിക്കുന്ന അല്ലടാ കാലത്തെ പ്ലസ് ടു കഴിഞ്ഞപ്പളെ കല്യാണം കഴിഞ്ഞു അപ്പോൾ ഇവര് ഡിഗ്രിക്ക് എല്ലാം കൊടുത്ത് ഫോമൊക്കെ ആയപ്പളാ ഇപ്പോ ഇവിടെ ആലോചന വന്നപ്പോ ഇവര് പറഞ്ഞു പഠിപ്പിച്ചോളാ കൊഴപ്പ ഇല്ലെന്ന് കല്യാണം കഴിഞ്ഞപ്പോ ഇവരുടെ വിധ അങ്ങ് മാറി പഠിപ്പിക്കാനല്ല അവരുടെ വീട്ടിലെ കാര്യങ്ങള് ചെയ്യാനാന്നും പറഞ്ഞ് ഓർത്തഡോക്സ് ഫാമിലിയ
ആഹ് അപ്പ പിന്നെ പറഞ്ഞിട്ട് കാര്യല്ല
പറഞ്ഞിട്ട് കാര്യല്ല തലേലെഴുത്ത് നല്ലതാവണം ഞാന് എപ്പഴും മോടെ അടുത്ത് പറയും അത് എവിടേലും പഠിച്ച് ജോലി വാങ്ങിക്കണം അതാ നമ്മുടെ ഏ റ്റവും വലിയ അമ്പീഷൻ വിവാഹം അല്ലഎന്നു വെച്ചാൽ എനിക്ക് അച്ഛനില്ല അമ്മ മാത്രേ ഉള്ളായിരുന്നു അപ്പൊ അമ്മയുടെ അമ്മയാ വളർത്തിയത്
ആഹ്
അപ്പൊ അവര് പറഞ്ഞ് പതിനെട്ട് വയസ്സായപ്പോ അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളായിരുന്ന്
ആഹ്
അവർക്ക് വേറൊരു രീതിയ പണ്ടത്തെ ആളുകളുടെ വിചാരം പെൺപിള്ളേര് പതിനെ ട്ട് വയസ്സിൽ കല്യാണം കഴിക്കണം അല്ലെങ്കി അവര്
അങ്ങനെ ചീത്തയാവും അങ്ങനക്കെയുള്ള ചിന്തയല്ലയോ ഇപ്പ ഇപ്പളത്തെ രീതിയല്ലല്ലോ
ആഹ് അതന്നെ
ഇപ്പ ഇപ്പ ഇപ്പഴന്നാ പറഞ്ഞ പെൺ പെൺ പിള്ളേർ പൊതുവേ പഠിക്കണം അവര് ആ ഒറ്റക്കാലെ നിൽക്കും കല്യാണം ആർക്കും വേണ്ടാല്ലോ
അതെന്നെ ഇപ്പ എത്രയാലും ഇപ്പ പത്ത് മുപ്പത്
വാങ്ങിക്കണം അതാണ്
ഉം ഇപ്പ എല്ലാർക്കും ജോലി കിട്ടീട്ട് കല്യാണം മതി
ഉം കാരണം പിള്ളേരെല്ലാം പ്രൊഫഷ പ്രൊഫഷനായിടെല്ലാം അല്ല പിള്ളാരെല്ലാം പ്രൊഫഷനായിട്ടെല്ലാം തിരഞ്ഞെടുക്കുവല്ലിയോ
അതെ അതെ
ആഹ് ഒന്നേ ബി എസ് സി നേഴ്സി ങ്ങല്ലേ എന്തേലും തൊഴിലധിഷ്ഠിത കോഴ്സുകൾ കുഞ്ഞുങ്ങള് പഠിക്കുന്നുണ്ട് അതേറ്റവും നല്ല കാര്യവാ
അങ്ങനെ വേണം
ഫുഡ്‌ ഒക്കെ
ആ ഫുഡ് കഴിച്ചു മക്കള് കെടന്നു
ആഹ് ഹസ്ബൻഡ് വന്നില്ലേ ആഹ്
ഇപ്പ ഇവിട ഇല്ല ചേട്ട പൊറത്താണ് വേറാട്ട് ജോലി ചെയ്യന്നെ
ഗൾഫിലാണോ
ഇല്ല അല്ല അല്ല ഇവിടെ തന്നെ നമ്മ നമ്മള് അടു ത്തല്ല മറ്റൊരു വേറൊരു പിന്നെ സ്റ്റേറ്റിലാ
ആഹ് ആഹ് അന്നേരം ആ മന്ത്ലി വരുവോ
ആഹ് ഇന്നലെ വന്നിരുന്നു ഇന്ന് രാവിലെ പോയി
ആഹ് മന്ത്ലി വരോ അതോ വീക്കെന്റ് വരോ? അ അപ്പ വീട്ടീ നിങ്ങള് മാത്രേ ഒള്ളോ
അല്ല ഹസ്ബന്റിന്റെ പപ്പേം മമ്മീം ഉണ്ട്.
ആ ആ
ഭക്ഷണം കഴി
അപ്പ ഇനി ജോലിക്ക് പോവാനൊക്കത്തില്ലേ
ജോലിക്ക് പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കി എന്റെ സൗണ്ട് ന് അങ്ങനെ പ്രശ്നം ഉള്ളത് കൊണ്ട് ഇനിക്കി ച്ചാ നെഞ്ചിലിരുന്ന് വേദന വരും എടക്ക്
ആഹ്
അത് കാരണം പിന്നെ പോണ്ടാന്ന് വിചാര്ച്ചു. ഓലത് ഭയങ്കര പ്രശ്ന അങ്ങെനെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾലായിരുന്ന് പഠിപ്പിചോണ്ടിര്ന്നത്.
ആയിരുന്നോ
അല്ലല്ല ഗവൺമെന്റിലേന്ന് കൊറെ ഞാൻ നമ്മക്ക് കാര്യാണ് ലീവട്ക്ക
ആ പ്രൈവറ്റിലൊക്ക പാടാ
ആ അതെല്ലേ അവര് പറഴുന്ന അതേ നിയമ ക്കൻസര്ച്ച് നമ്മള് മുന്നോട്ട് പോണല്ലോ
ആ ഇല്ലെങ്കി പോവും ജോലി പോവും.
ഉം അവർക്ക് പ ഇല്ലാന്ന് എന്ന് പർഞ്ഞാ പിന്നെ പോരണം
തിരിച് പോരണം അവട അട്ത്ത് തന്നായ്ര്ന്നോ
ആ ഇവട്ത്തന്നെ ഒരു പതിനഞ്ച് ഇരുപത് മിൻറ്റ് പോയാ മതിയായിരുന്നു.
ആ ആ ആ ആ ന നടന്ന് പോവോ അതോ സ്കൂട്ടിയുണ്ടോ
ഉം അല്ല ബസ് ഉണ്ടായിരുന്നു.
ആ ആ ഒമ്പത് മണിക്ക് പോയാ നാല് മണിക്ക് വീട്ടി വരാലോ
മൂന്നരയ്ക്ക് വീട്ടിലെത്തായിരുന്നു.
ഉം ഉം ഉം കുഞ് പിള്ളാരെയാ പഠിപ്പിക്ന്നെ
ആ ഒന്ന് മുതല് നാല് വരെ
നാല് വരെ
ഉം കൊഴപ്പന്നുണ്ടായിരുന്നില്ല സുഗായിരുന്നു
എന്നെയാര്ന്ന് ഉം പിള്ളാരട്ത്ത് വായ വെക്കാനൊന്നും പറ്റത്തില്ല
ആ അതല്ല സൗണ്ട് എട്ത്തോണ്ടിരിക്കല്ലെ എന്ന് വെച്ച അത് മാത്രല്ല നമ്മള് പഠിപ്പിക്കുമ്പോ സൗണ്ട് പോയി കഴിഞ്ഞാല് നമ്മള അന്നത്തെ ദിവസം പിള്ളാരൊന്ന് പഠിപ്പിക്കാൻ പറ്റിഴില്ലെങ്കില് വൈകുന്നേരാവ്മ്പം പേരൻസ് വിളിച്ച് ചോദിക്കും ഇന്നെന്താ ഒന്നും പഠിച്ചിട്ടില്ലേ
ആ അത് ഫീസ് ആ ഫീസ് കൊടുത്ത് പഠിപ്പിക്കിമ്പം
ആ അങ്ങനെ പ
ആ ആ
ഉം പെട്ടെന്ന് പിന്നീട് പെട്ടെന്നൊരു ടീച്ചർനെ പെട്ടെന്ന് കേറ്റി കയിഞ്ഞ് ഇത് സൂക്കൂളില് പരിവാടിയല്ലല്ലോ
ആ അല്ല അല്ല അല്ല
ഉം ഉം അത
സ്കൂളിന് പറ്റ്ന്ന പരിപാടിയല്ല
ഉം അതുകൊണ്ട് ഞാപിന്നെ നോക്മ്പ എനിക്കൊണ്ട് ല്ല പോല്ലോ എനിക്കറ ൻ കുറച്ചു നേരം സംസാരിച്ച് നല്ല സൗണ്ടലി സംസാരിച്ചു കഴിയുമ്പോ എനിക്കറിയാം അങ്ങനെ പ്രശനം വരുന്നുണ്ടെന്ന് എനിക്ക് തന്നെ സൗണ്ട് പോകും മൊത്തം പോകും
ആഹ്
ഉം അടെ ഇന്നാള് ഞാൻ മൊത്തം പോയിട്ട് പിന്നെ ആംഗ്യ ഭാഷയിൽ സംസാരിക്കേണ്ടി വന്നു
ആഹ്
ഉം
അപ്പൊ ഇതിന് ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ലേ
ട്രീറ്റ്മെന്റ് ഒന്നുല്ല വെറുത വീട്ടിൽ വായിക്ക് റെസ്റ്റ് കൊടുക്ക മാത്ര വെരും
കുറച്ച് സംസാരിക്കാൻ പറ്റത്തില്ല
സൗണ്ട് പോയിക്കഴിഞ്ഞാ പിന്നെ സൗണ്ട് പുറത്തേക്ക് വരുത്തില്ല അടഞ്ഞു പോകും
അല്ല ഞാൻ ചോയിക്കുന്നത് ഇതുപോലെ സംസാരിക്കുന്നതിന് കൊഴപ്പുണ്ടോ അതോ ഉറച്ച് സംസാരിക്കുന്നതിനാന്നോ കുഴപ്പം
ഒറക്കെ സംസാരിക്കുന്നെന്ന് ഇപ്പോ സംസാരിച്ച
ഒറച് സംസാരിക്ക
ആ ഒറൊക്കെ സംസാരിക്കുമ്പോഴാണ് പ്രശനന്ന് ല്ലെ ഇല്ല അത് ഇതേ സംസാരിച്ചാ ഒരു കൊഴുപ്പുല്ലാ അങ്ങനെയാണോ ഉം
സൗണ്ടി നമുക്ക് സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പറ്റത്തില്ലല്ലോ
തില അപ്പൊ ഞാൻ പഠി ച്ചോട്ടേന്ന് അപ്പൊ
ആഹ്
അവർക്ക് മൈക്ക് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഒരു താല്പര്യം കാണിച്ചില്ല അത് കൊണ്ട് അതുകൊണ്ട് പിന്നെ ഞ അങ്ങനെ കോട്ടയം ജീച്ചു അപ്പൊ അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു എന്ന പിന്നെ പോണ്ട സാരമില്ല പോട്ടെ വേറെ എന്തെങ്കിലും ഒരു ജോലി കിട്ടുന്ന വേറെ നമുക്ക് ശ്രമിക്കാംന്ന് പറഞ്ഞ് അങ്ങനെ ആശ്വസിച്ച ഇ
ഉം അന്നേരം സൗണ്ട് വെക്കുന്ന ജോലിക്ക് പറ്റത്തില്ല വല്ലാ വേറെ വല്ല ഓഫീസ് വർക്കിന് ശ്രമിച്ചു കൂടെ
ആ അങ്ങനെ ശ്രമിക്കുന്നുണ്ട് നോക്കുന്നുണ്ട്
എന്നാലും മക്കളുടെ കാര്യം അപ്പ അച്ഛ അവര് പപ്പക്കും അമ്മയ്ക്കും പ്രായമായവരാന്നാ
അല്ല അല്ല അല്ല
അന്നേരം മക്കളെ നോക്കിക്കോളൂ
ആ കുഴപ്പൊന്നുല്ല
ആഹ്
അവര് അവരുടെ പണികളുമായിട്ട് നടക്കുന്നു
ആഹ്
എന്നിട്ട്
ആഹ് അന്നേരം എവിടേലും ഇവിടൊക്കെ തെരക്കണം എന്ന് വെച്ചാ ഓഫീസ് വർക്കിലേ വലുതായിട്ട് സൗണ്ട് എടുക്കാൻ പറ്റാത്ത ഇതൊക്കെ ഉണ്ടല്ലോ അവിടെക്കെ ശ്രമിക്കണം
നോക്കുന്നുണ്ട് എല്ലാരും ശ്രമിക്കുന്നുണ്ട് നമുക്ക് പറ്റിയത് ഒരെണ്ണം വരുന്നില്ല നമക്ക് ടൈം കൂടി നോക്കുമ്പോ ടൈമൊന്നും ശരിയാവുന്നില്ല അതുകൊണ്ടാ
ടൈമൂടെകിട്ടണ്ടേ?
അതേലെ എന്നാ ഭക്ഷണൊക്കെ കഴിച്ചോ?
ഈ കടകൾലൊക്കെ ബില്ലിങ്സെക്ഷ് ആഹ് അത് ഫക്ഷ്ണൊക്കെ കഴ്ഞ്ഞ് ആഹ് ശരിയന്നാ ശരി ശരി
അയിക്കോട്ടെന്ന അയിക്കോട്ടെ